കേൾക്കുന്ന. എന്താ പണി. ചായൊ കുടിച്ചിരിക്ക്യാണോ?
ആഹ് ചായ കാ രാവിലെ ചാ കഴിച്ച് കഴിഞ്ഞു. പിന്നെ വീട് ഇച്ചിരി ഇങ്ങനെ ക്ലീൻ ചെയ്തോണ്ടിരിക്കുക.
ഓ അത് ശെരി. എന്തായിരുന്നു ണ്ടായിര്ന്നെന്ന് ദോശയായിരുന്നോ? ഓ ചപ്പാത്തിയോ. ചപ്പാത്തിക്കെന്തേ കടലക്കറിയോ? ഓ മൊട്ടക്കറി ഓ അത് ശരി. ഓ അങ്ങനെ. ഓ കഴിച്ചു ഞാന് പത്തിരി. നൈസ്പത്തിരി ഇല്ലേ. പത്തിരിയും ആ ഓ മീൻകറി. ഇന്നലെ ത്തെ മീൻകറിണ്ടായിരുന്നു. അപിന്നതാക്കി. മീൻകറിയാക്കി. പത്തിരിയും മീൻകറിയും. പിന്നെ
ഹലോ വെ
ആഹ നൈസായിയിട്ടില്ല ആ വെള്ള കളറുള്ള പത്തിരി നിങ്ങ ഉണ്ടാക്കാറില്ല പ ത്തിരി നല്ല രസാണ് ഓ അത് ശെരി അത് നല്ല രസമാണ് ഉണ്ടാക്കാൻ അറിയത്തില്ലേ
പത്തിരി ഉണ്ടാക്കി ട്ടില്ല ഇവിടെ കല്യാണങ്ങൾക്കൊക്കെ കൊടുക്കുമ്പം ഉണ്ട്
ഓ അത് ശെരി അത് നല്ല എളുപ്പാണ് നമ്മള ആരിപ്പൊടി ഇല്ലയേ ആരിപ്പൊടി ആരിപ്പൊടി തിളച്ച വെള്ളത്തിലേക്ക് ആരിപ്പൊടി എത്രയാണോ നമ്മൾ ആരി പ്പൊടി എടുക്കുന്നത് ഏത് പാത്രത്തിലാണോ ഏത് ഗ്ലാസ്സിലാണോ എടുക്കുന്നതന്ന് വെച്ചാല് ആ ഗ്ലാസ്സില് എടുക്കുന്ന അതേ കറക്റ്റ് അളവേ ആ വെള്ളവും എടുക്കുക എന്നിട്ട് വെള്ള എടുക്ക ന്നിട്ട്വ വെള്ളം എടുത്തിട്ട് തിളപ്പിക്കാൻ വയ്ക നല്ല തിളച്ച് ഇങ്ങനെ വരുമ്പോൾ അതിലേക്ക് ഉപ്പ് ഒത്തിരി വെളിച്ചെണ്ണല്ലേ കുറച്ച് വെളിച്ചെണ്ണം കൂടി ഒയിച്ചിട്ട് ഈ പൊടി ട്ട് നന്നായിട്ട് വാട്ട അത പൊടി പൊടിയിലിട്ട് ഇങ്ങനെ ഇളക്ക വെള്ളത്തിലിട്ട് ഇളക്ക അങ്ങനെ പത്തിരിയാവാ കൊഴച്ചാണ്ട് നല്ല കൊഴയണം പത്തിരി നല്ല കുഴയുമ്പോളാണ് ആ ചെറിയ ബോളാക്ക ആ അപ്പൊ ചപ്പാത്തി പരത്തുന്ന പോലെ പരത്താം അല്ലെങ്കില് നമ്മള് പത്തിരി പ്രസ് ഇല്ലേ അതിലമർത്തിയ മതി പത്തിരിപ്രസില് അമർത്തിയാലും മതി നല്ല രസണേ ആഹ് ഇവിടെ പത്തിരി പ്രസ്സാണ ഉള്ളത് പത്തിരിക്കാതാണെല്ല എളുപ്പം നമ്മള് പരത്തി ഉണ്ടാക്കുമ്പോ കുറ സമയാവൂല്ലേ ഇവിടെ പത്തിരി പ്രസ്സ് അതാവുമ്പോ എളുപ്പത്തില്ൽ ചുട്ടെടുക്കാൻ പറ്റുവല്ലോ അല്ല പത്തിരി പ്രസ്സ് എളുപ്പത്തിൽ പരത്താം ഓ വിട അധി കവുംപത്തിരി തന്നെ ഞാാനിങ്ങനെ റേഷൻ കടയിലൊക്കെ നിന്ന് അരിയൊക്കെ കിട്ടുവല്ലോ
ആ അത്
പച്ചേരി ഒക്കെ കിട്ടും ആ അപ്പൊ ഞാന എന്താക്കും ആറ് കിലോനെ അങ്ങനെൊക്കെ ക്കിയാണ്പൊടിപ്പിച്ച് വെക്കും മഴയില്ലാത്ത നല്ല വെയിലായ സമയത്ത് ഇങ്ങനെ വെയിലത്തിട്ട് ഉണക്കാണ്ട് അത് മില്ല് പോയിട്ട് പൊടിക്കും അങ്ങനെ ആകുമ്പോ നമുക്ക് കുറേ ദിവസത്തിന് പിന്ന ഒന്നും നോക്കണ്ട അത് പത്തിരി ഉണ്ടാക്ക പിന്നെ വേറെ മറ്റേ പത്തിരി ഉണ്ടല്ലോ പൊരിച്ച പത്തിരി അറിയില്ലേ കടയിൽ നിന്നൊക്കെ കിട്ടുന്ന ആ യെല്ലോ കളർന്ന് കി പെട്ട അതൊക്കെ ഉണ്ടാക്കാം നമക്ക് അതൊക്കെ ഈ പൊടി വെച്ചിട്ടുണ്ടാക്കല്ലോ
പത്തിരി ഉണ്ടാക്കിട്ടേ ഇല്ല പക്ഷെ ഈ രീതി തന്നെ ഇടിയപ്പം ഉണ്ടാക്കുമ്പോ
ആഹ് നൂൽ ഉപ്പിട്ട അതിന് തിളച്ചത് ഞങ്ങൾ പൊടിയിലേക്ക് വെള്ളം ഒഴിക്കലാണ് തളച്ച വെള്ളം അങ്ങനെയാണ് ഉണ്ടാക്കാറ് നിങ്ങ അങ്ങനെയല്ലേ ഉണ്ടാക്കാറ് ആ അത് ശെരി ഇത് മ്മളെ ആ അത് തന്നെ അങ്ങനെ തന്നെ ആഹ് അത് നമ്മള് പൊടിയിലേക്ക് വെള്ളം ഒഴിക്കുന്നു ഇത് നമ്മള് വെള്ള ത്തിലേക്ക് പൊടിയിടുന്നു രണ്ട് വ്യത്യാസണ്ട് പൊടിയിലേക്ക് വെള്ളം ഒഴിക്കുമ്പം പൊടി നല്ല സോഫ്റ്റ് പോലെല്ലേ ഉണ്ട നല്ല ഒട്ടൽപ്പരി ഒരു സോഫ്റ്റ്നെസ് ഉണ്ടാവല്ലേ ആ പക്ഷെ വെള്ളത്തിലേക്ക് പൊടിയിടുമ്പോ നമുക്ക് നല്ല ടൈറ്റ ആയിട്ട് കിട്ടും പക്ഷെ വെള്ളത്തിലേക്ക് പൊടി ഇട്ട ആ പൊടി കൊണ്ട് നൂൽപൊട്ട് ഉണ്ടാക്കിയാല് പീച്ചാൻ കഴിയൂല അതിന്റെ അച്ച്ല്
അഹ് തന്നെ
ആ നല്ല ബുദ്ധിമുട്ട് ട്ട ഓ ഇടിയപ്പത്തിന് വല്ലാത് ഉണ്ടാക്കാറില്ല അങ്ങനെ പിന്നെ അത് മാത്രമല്ല അത് അവിടെയും ആയി ഇവി ഇടയ ആയി അതിങ്ങനെ പ്യാൻ എന്തോരു പണിയാ ദേഷ്യ വരി ഉണ്ടാക്കുമ്പോ ആ കറക്കുന്നതും ആഹ് അച്ച കഴുകണ മാത്രല്ല അതിലിട്ടാൽ ചിലപ്പോ പകുതിയയിലന്നെ
ആത്
അച്ഛന്റെ ഉള്ളില് ഉണ്ടായല്ലേ പിന്നെ അങ്ങനെ ഇല്ലാതെക്കാന് ആ ഉണ്ടാവും അങ്ങനെ ഇല്ലാതെക്ക അച്ചിൻ്റെ കൂടെ തന്നെ ഉള്ള കൊറെ അച്ചുകളില്ലെ അങ്ങനെ ഞാൻ ചെയ്തോക്കിട്ട് പൊടി ഇട്ടയിൻ്റെ ശേഷം അതായത് ആ മാവ്മ്മളാ
ആഹ്
സേവനായിലേക്ക് ഇട്ടതിന് ശേഷം പിന്നെ ഏതെങ്കിലും ഒരു അച്ഛിൻ്റെ ടോപ്പ് എടുത്താണ്ട് അയിന്റെ മേല വെച്ചാണ്ട് അങ്ങനെ ആവുമ്പോ ഇല്ലട്ടോ
ഇല്ല അത് അങ്ങനെ ആകത്തില്ല അത് ഓരോ പലഹാരം ഉണ്ടാക്കാൻ വേണ്ടിയുള്ളാ
അങ്ങ അങ്ങനെല്ല ഞാൻ ഉദ്ദേശിച്ചേ നൂൽപുട്ടിന്റെ അച് താഴെ ഇടും നമ്മളെ സെവനായിലേ താഴെ ഇടും ഇന്നിട്ട് നമ്മള് മാവിടും മാവ് അയിലേക്ക് ഉരുട്ടി ഇങ്ങനെ ഇടൂലേ നീളത്തിലാക്കിയാണ്ട് നമ്മള് അയില് നറയ്ക്കൂലേ അത് കഴിഞ്ഞിട്ട് ഏ ഏന്തെങ്കിലും ഒരു അച്ചിട്ടത് മുകളില് വെക്ക അമർത്തി വെക്ക അങ്ങനെ അപ്പ എന്താവും ആ പകുതി എന്താവും അല്ലെങ്കില് നൂൽപുട്ടിന്റെ അച്ഛില് പകുതിയോ മാവ അവിടെണ്ടാവും ഇണ്ടാവും ആ ഇതിങ്ങനെ ചെയ്യുമ്പോ എന്താവും മുഴുവനായിട്ട് മാവു പോരും പക്ഷെ എനിക്ക്ഷ്ടല്ല്യാത്തോണ്ടാണ് ഞാൻ ഇണ്ടാക്കാറില്ല പൊതുവെ
ആ ഇവിടെ ഇവിടെ കുട്ടിയക്കൊക്കെ ഇഷ്ട അതുകൊണ്ട് പിന്നെ അത് ഉണ്ടാക്കും ആ ഞാൻ പക്ഷെ ഞങ്ങള് ഞാൻ ഇണ്ടാക്കുന്ന തന്നെ എന്തായാലും ഒരു ഇടിയപ്പ ത്തിനും കൂടെള്ള മാവ് അതിനകത്ത് ബാക്കി വരും പിന്നെ നമ്മളിടണം അഹ് ശരി
കയ്യിമ്മലൊക്കായി അങ്ങനത്തൊക്കെ അതെ ആ അങ്ങനെ ചെയ്ത് നോക്കണേ നല്ല എളുപ്പത്തിൽ കിട്ടും ഇങ്ങള് സ്ഥിരായിട്ട് ഉണ്ടാക്കാണെങ്കിലു പിന്നെ അടയാൻ കഴിയും അതില് നെറയേ നമ്മളെ മാവ് നിറച്ച്ങ്ങട്ട് വെക്കൂലല്ലോ ഒന്ന് താത്തി കൊറച്ചൊന്ന് താത്തി ട്ട് ആ അച്ചും കൂടി വെക്കാ എന്നിട്ട് അച്ച് വെച്ചിട്ട് അമർത്ത അടയാനൊക്കെ സിമ്പിൾ ആണ് അങ്ങനെ ആവുമ്പൊ നല്ല എളുപ്പത്തിൽ കഴയും ചെയ്യും ഉണ്ട് ഇഷ്ടള്ളോൽക്ക് അങ്ങനെ ചെയ്യും ഇന്ക്ക് പിന്നെ ഇഷ്ടല്ല്യ അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ ഇണ്ടാക്കാത്തെ മഴ ഇണ്ടവിടെ
അഹ് മഴ ആഹ് ഇന്നുണ്ട് മഴ ഈ രണ്ടു ദിവസം മഴേ
ആഹ് നല്ല വെയിലായിരുന്നു ഇവിടെയും നല്ല വെയിലായിരുന്നു ഇന്നിപ്പോ രാവിലെ തന്നെ ഒൻപഹ് മണിന്റെ ശേഷം ഇപ്പൊ ഒരു ഒൻപത് മണിന്റെ ശേഷം നല്ല മഴ
നല്ല മഴണ്ട് ഞാന് ഇപ്പം വെളീലോട്ടൊന്ന് ഇറങ്ങാൻ പോച്ച് ഫുഡ് വേസ്റ്റൊക്കെ കളയാനുണ്ടായിരുന്നു അപ്പൊ കളയാൻ നോർത്തൊക്കെ ഇറ ആ ഇറങ്ങിയപ്പോതേ മഴ പെയ്യുന്നു അപ്പൊ ഞാൻ പോയില്ല ആഹ് ഇപ്പഴില്ല ആണല്ലേ
ക്കണ്ട് നല്ല മഴ പെയ്യണ്ട് ഇന്ന് എന്താ അറിയില്ല ആഹ് അത് ശെരി പാറ്റി പോയിട്ടൊള്ളു ഓഹ് അത് ശരി ഇവിടെ ഇടി വെട്ടുന്നുണ്ട് ഇപ്പൊ നല്ല മഴ പെയ്യാനുള്ള ഇതുണ്ട് മഴ പെയ്യുന്നുണ്ട് മഴ പെയ്യുന്നുണ്ട് കാരണം രണ്ട് മൂന്നും ദിവസത്തിന് നല്ല വെയിലായിരുന്നു ഇവ
ആണല്ലേ നല്ല മഴ നല്ല മഴാമ്പൊ വൈ കുന്നേരങ്ങളൊ
ആഹ് അത് ശരി ഇവിടെ രാവിലെ തന്നെണ്ട് എന്താ അറിയില്ല രാവിലെ തന്നെ ഇണ്ട്ന്ന് ഒമ്പത് മണി ആയപ്പോ തന്നെ തുടങ്ങീണേ മഴ ഇനിയിപ്പോ മഴയുടെ മഴക്കാലാണ് പറയാ ചെൽപ്പോ വേനലായിരിക്കു ആഹ് ഉണങ്ങാന്ലേ ഞങ്ങൾക്ക് മു കൾല് റൂമ്ണ്ട് അഹ് ഉപയോഗിക്കാത്ത റൂമ്ണ്ട് അപ്പൊ അവിടെ ഞാൻ അയല് ങ്ങനെ കെ ട്ടീട്ട് അവിടെ കൊണ്ടോയി വിരിച്ചിടും പിന്നെ അവിടുന്ന് വെയിലായാലും ഞാൻ എടുത്ത് കൊണ്ടോഊല പിന്നെ എത്ര പണിയ പിന്നെ തഴോട്ട് കർക്കണം അത് കൊണ്ടോയി അയല്മേടണം പിന്നി ഉണങ്ങി കൊണ്ടോണം മഴ പെയ്യുമ്പൊടു
ഹേ ഹെ അപ്പൊ സമാധാനം ഉണ്ടല്ലോ ആകെ നനയാതെ കിടക്കൂ എന്നുള്ളൊരു മാധാനത്തിലിരിക്കല്ലോ ഏഹ് ഞങ് ക് ഇങ്ങനെ സൈഡിലായിട്ടാ വീടിന്റെ
ആഹ് അത് ശരി ആഹ് അങ്ങനെ ആഹ് ചീറ്റലല്ലേ ആഹ് ഞാന് അങ്ങനെ വെക്കുമ്പോ ആഹ് വ ഇതല്ലേ സൺസെഡിന്റെ തായേയായിട്ട് ചുമര്നോട് അടുപ്പിച് അയൽ കെട്ടി കെൻ ങ്ങള് ആം ങ്ങനെ ആഉമ്പളാണ് നനയുണെ മഴ ഇങ്ങനെ ചെരിഞ്ഞക്
ത് ഇല്ലാങ്കി മഴയില്ലാങ്കി നമുക്ക് വെളിയിലാണെങ്കിലു ഇട്ട് ഒണക്കി പെട്ടെന്ന് എടുക്കാം ആഹ് എഹ് ആഹ് ഇതിന്
തെമായ്രിന്നെ ഞാന് അങ്ങോട്ട്ക്
ഏഹ്
കൊണ്ട് നടക്കൂല അ അതൊരു ഭാത്തിട്ട് പിന്നെ തിഞ്ഞൊക്കേല്ല്യ അഹ് പിന്നെ രണ്ടൂസ്‌ ഞവ്ടെ പോവാഞാമതി രണ്ടു ദിവസത്തിന് അങ്ങോട്ടേക്ക് പോവാഞാമതി റയ
ആഹ് പോണപ്പ എന്താ അത് നല്ല കാര്യം ഞങ്ങക്കൊക്കെ ഇത് എടുത്തോണ്ട് നടക്കണം മുറിക്കാത്തായ കെട്ടുന്നത് ഇഷ്ടല്ല. ആഹ് അത് ഭയങ്കര പാടാ ആഹ്. അഹ് ഇവടെ പിന്നെ ആഹ് അതെ തുണിക്കൊരിതായിരിക്കും.
തുണിക്ക് നല്ല ഒരുമാതിരി ഒരു സ്മെല്ലാണ്ടാവ വെയിലത്ത് തന്നെ ഉണങ്ങണം പിന്നെ ജനവാതിലൊന്നും വെച്ചിട്ടില്ലേ മുകൾൽ ആ റൂമിലേ അപ്പൊ പിന്നെ കൊഴപ്പല്ല വെയില് ഇനി അടിക്കയാണെങ്കിലും കൊർ ച്ച് വതിലുല്ല്യ ആഹ് പെട്ടന്ന് ഒണങ്ങി കിട്ടും ആവു നല്ല ചൂട ഇവിടെ മര ങ്ങളൊന്നുല്ല നല്ല ചൂടാ ഇവിടെ അപ്പൊ വെയിലർക്കാണെ പെട്ടെന്ന്ല്ലാതൊണ മ് പി ആ അത് മഴ ആ മഴത്തന്നെയാണ് വെയില് കൊണ്ടയിടല്ല മഴയാകുമ്പൊ കൊണ്ടോയിടും പിന്നെ എങ്ങനെ ഉച്ചകക്കുള്ള ഭക്ഷണക്കായോ? മീൻ കറാണോ ഇന്ന് ഓ ഓക്കെ അല്ലാ ഓ ഇവെടെല്ലാം ഇനി മോൾക്ക് സ്കൂള് പോകണോണ്ട് രാവിലെ ഒൻപത് മണിയ ആകുമ്പോത്തേന്നെ ചോ ചോറും കറികളും ഉപ്പേരിയും എല്ലാം ആവും എന്നും ഭക്ഷണ ഭഷണം കൊണ്ടോണം ആ അതുകൊണ്ട് പിന്നെ എളുപ്പാണ് ആഹ് പിന്നെ രാവിലെ പണിയാണ്ട് കഴിക്കും. ആഹ് അങ്ങനെ ഉണ്ടാവുള്ളൂ ആ അത് ശരി അങ്ങനത്ത ആകുമ്പോ പിന്നെ കുഴപ്പമില്ലല്ലോ പിന്നെ നമ്മള് സൗകര്യത്തിനനുസരിച്ച് ഇങ്ങനെ എടു
ചെയ്താ മതി ആ പച്ച പച്ചകറികൾ നേരത്തെ ഞാൻ കൃഷി ചെയ്യുവായ്രുന്നു അത് കഴിഞ്ഞ പിന്നെ ഇങ്ങോട്ട് കൊരങ്ങിന്റെ ഭയങ്കരം ശല്യമായിയിരുന്നേ ഇടക്ക് കോരങ്ങ് വരുവായിരുന്നു. ആഹ് ആ അത് ആവശ്യം ഉള്ളതും കോരങ്ങിനെ പടക്കം പൊട്ടിച്ച് ഓടിക്കുവായിരുന്നു. ആഹ് ആഹ് എടക്കല്ലേ ഇപ്പ ഇല്ല ഇപ്പ കുറേ വരും ഒരു കൂട്ടം ആയിട്ടാണ് വരുന്നത്. ഈ വരുന്ന മ കൊരങ്ങ്തന്നെ പിന്നയും വന്നോണ്ടിരിക്കുന്നേ ആഹ് ആഹ്
ഓ ഇവിടെ അങ്ങനെ ഇല്ലയാ ഇവിടെ കൊറെങ്ങനൊന്നും ആഹ് കൊല്ലത്തിൽ രണ്ട് കൊല്ലത്തി ഒരു വർട്ടൊക്കെ ചെല കണ്ടേങ്കിലായി ഇവിടെ കൊരങ്ങന്റെ ശല്യന്നുല്ല ഇവിടെ മറ്റ താറാവും കോഴക്കള് ശല്യം മാത്രേ ഒള്ളൂ വേറൊന്നുമല്ല അങ്ങനത്തെ ശല്യങ്ങളേ ഒള്ളൂ.
ഈ മഴ ആവുമ്പോ വരികേല
മഴയാവുമ്പോ വരില്ലല്ലേ ആഹ് അങ്ങനെ എല്ലാത്തക്കും വീട്ടന്റെ പുറത്തൊക്കെ ഇങ്ങനെ കയറുമായിരിക്കുല്ലേ അങ്ങനാകുമ്പോൾ വീടിനൊക്കെ ടെറസിലൊ ഇങ്ങനെ കേറി നടക്കുവയിരിക്കുല്ലേ. തെങ്ങുമലൊക്കെ കേയറൂലോ ഇവിടെ ഒരു വട്ടം ഞാൻ കണ്ട്ക്കണ് തെങ്ങിലിങ്ങനെ കേറുണത് മൈലൊക്കെ വരാറുണ്ടോ. മയിൽ മയിൽ ആ മയിൽ ഇവിടെ ഇടക്ക് വരാറുണ്ട് കൊരങ്ങനെ അങ്ങനെ വ രാറില്ല മയിൽ വരാറണ്ട് എട
മയിലിനെ ഒന്നും ഞാൻ ശരിക്കും നേരിട്ട് കണ്ടിട്ട് പോലുമില്ലന്ന് തോന്നുന്നു നേരിട്ട് എവിടെക്കാണ്ട സൂ ന്ന് നമ്മുടെ മൃഗശാലയില് പോയപ്പം.
മയിൽ ഇവിടെ എടക്ക് വരും അങ്ങനെ കാട് പ്രദേശത്തറ്റാ കാട്ടിൽ അങ്ങനെ വരും അല്ലതെ വീടിന്റെ മു റ്റത്തേക്കൊന്നും വരില്ല.
ഇത്
വീട്ടിൽ വന്നിട്ട് പാറി പോകും. അങ്ങനെ ചെയ്യാറേ ആ അത് തന്നെ അങ്ങനെ ചെയ്യും അത് എങ്ങനെ വരുന്നത് അറിയത്തില്ല അവര് ഇഞ് എന്തേ ദേശാടനം ചെയ്യാ. ഒന്നും അറിയത്തില്ല അങ്ങനെ വരാറുണ്ട് ആഹ് നല്ല രസമാണ് കാണാൻ. ഇല്ല ഇല്ലേ മലയിലൊന്നും നശിപ്പിക്കില്ല എന്നാ അയികോട്ട എന്ന ശരിട്ടോ.
എന്നാ ആയിക്കോട്ടെ.
ആ എന്നാ ശരി.